അ
ലാ ആ കേൾക്ന്ണ്ട്
ആ ഫ്രീ അല്ലെ?
ഒരിന്റ്റെ
ആ ആ
മം എന്തൊക്കെ ശേഷം ന്നോയിക്ക
ഒക്കെ സുഖം ഫ്രീയാണോ
ന്റെ ഫുട്ടക്കെ കഴിച്ചാ
ആ ഫുഡ് കഴിച്ച് കിടന്ന് ഇപ്പ ചായപ്പണി ഉണ്ടാക്കാൻനി
ആഉ ഈ നേരപ്പോത്തിന് ചാ
ആ ഇനിയിപ്പോ എന്തെ കടി ണ്ടാക്കാന്ന് വിചാരിച്ചണ്ട് ഇങ്ങനെ ഇറങ്ങിയതാ
ആഹ്
അ ല്ല അപ്പഴ എണീ റ്റത് അ വിടെ എന്താ പണി
എന്താ അവിടെയു ണ്ട് പിന്നെ മോന ഉറക്ക ഉറക്ക്കി ട്ടൊന്നു സുഖമായിട്ടൊന്ന് ഇരിക്കാന് വിചാരിച്ച താ അപ്പഴേക്കും പെട്ടന്ന് ആളെ നീറ്റ്
എ ണീടറ്റല്ലേ
സാധാരണ രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങണതാണ്
ഏ അപ്പൊ ഇനി എന്താ ചെയ്യ ഇവിടെ ആരുണ്ട് നോക്കാന്
മോളുണ്ട് മോടടുത്തു ആക്കിയെക്ക ണ്
ഏ മോൾ എത്രാം ക്ലാസ്സിലാ
മോള് ഫോർത്തില്
ആ ആ എന്റെ മോന് രണ്ടാം ക്ലാസ്സി ലേ ക്കാണ് സ്കൂളിലേക്ക് സാധനങ്ങൾ ഒ ക്കെ ബുക്ക്‌ വാങ്ങിയോ
ഓ വാ ങ്ങി കഴിഞ്ഞു മുഴുവനായിട്ടില്ല ഹ
ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ
ആഹ ടെക്സ്റ്റ് ബുക്ക് ഏകദേശം കിട്ടികർണു
ആ എനിക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ നിങ്ങള് സ്കൂളിന്ന് ഗ്രൂപ്പില് പറഞ്ഞതാ
അല്ല ഇവരു പ്രൈവറ്റ് സ്കൂളിന്ന സ്കൂളാണ് അപ്പൊ ആ പോയി വാങ്ങിച്ചു ബുക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോ വാങ്ങി പോയിട്ട് ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ് സിറ്റ ച്ചാണ്
ഉം അപ്പൊ ഇനി നോട്ടുക്ക്‌ ഒക്കെ കിട്ടിട്ടു ണ്ടാവൂലേ
ഇല്ല അവിടെ ബുക്ക് നമ്മള് പുറത്തു അവിടു ന്ന് വങ്ങിച്ച മതീന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോദിച്ചപ്പോ പേരു കൊടുത്തവർക് ഒ ക്കെ മാത്രം ഇത്രയും കൊണ്ട് വന്നിട്ടുണ്ടാവു പിന്നെ അങ്ങനെ പുറത്തു ന്ന് വാങ്ങിച്ചു ആ യൂണിഫോമൊക്കെ അവിടുന്ന് സ്കൂളി ന്ന് തന്നെയാ അന്നെ അളവെടുത്തിട്ട് പോയി ഓരെന്നേ അവ്ട്ന്ന് സ്കൂൾന്ന് ആ യൂണി പൈസ കൊടുത്താ മതി ഇനി സ്കൂൾ തൊറക്ക്ണസമയത്ത് അവിട്ന്ന് കിട്ടും. അത് കോട്ടും ഇംതുവാണ് അപ്പൊ നമ്മള്
കയ്യാൻ പോവല്ലേ
അവടെ അഞ്ച് അഞ്ച് ഇണ്ട് ആഹ... പിന്നെ... ഉം- പിന്നെ ഓർക്ക് അങ്ങനെ ചിയ്യാൻ കോട്ട് എന്തുവേണം അപ്പൊ പിന്നെ നമ്മള് എടുത്ത ശരിയാവും എ-.... കഴിഞ്ഞാ പിന്നെ അതിന്റെ വൃത്തിക്ക് കിട്ടൂല. അപ്പൊ ഞാൻ ഓരന്നെ... ആ ഓലെന്നെ അടുപ്പിച്ചോളും വിചാച്ചിട്ട്പിന്നെ അങ്ങനെ...
ഞങ്ങൾതൊക്കെ അങ്ങനെ നീ ഞാൻ പഠിക്കുന്ന അമയത്തൊക്കെ പ്ലസ് വണ്ണും പ്ലസ്റ്റൂ തൊക്കെ അങ്ങനെ കൊടുത്തേക്കെന്നേനി കോട്ട്ന്ത കായോണ്ട് ഒരേ രീതില് വെര്
ആ നമ്മള് കാറ്റ് കറക്ട് തുണിയും കി ടൂലാ
ആ അതേന്നെ ഇപ്പൊന്നെ യൂണിഫോമിന്റെ ശീലൊക്കെ എവിടുന്ന കിട്ടോ
ആ വാങ്ങ്ക്കലുണ്ട് ചെലരൊക്കെ അങ്ങനെ
കൂൾന്നങ്ങനെ കി ടെലീന് ക്ലോത്തൊക്കെ
അടിക്കാനറിയുന്ന ആൾക്കാരൊക്കെ വീട്ടില് എന്തെങ്കിലൊക്ക സു
അതെ ഊ ഇതിപ്പോ യൂണിഫോമ് സ്കൂളൊറക്കണ സീ തണായോണ്ട് യൂ ടൈലർ കടോന്നും ഒയിവു
ഒഴുവുണ്ടാവലോ പെരുന്നാളും
അതെ അതേന്നെ അതേന്നെ ഉം പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ എട്
ഉം മോക്കെട്ത്ത് എല്ലാം പറ പർച്ചേസെ കഴിഞ്ഞ് വീട്ടില് പോയപ്പ ഹസ്ബൻഡ് നാട്ടിലില്ലേ അപ്പൊ പിന്നെ വീട്ടില് പോയ സമയത്ത് മോന്
ഇങ്ങളവിടുന്ന് അവിടെ ആക്കി പോയിണ്ടാവൂലേ എല്ലാരും അതെന്നെ ചെയ്യല് മക്കളേം കൊണ്ട് ആവുമ്പോളൊന്നും കയ്യൂലേ ഉം ഡ്രസും ഇഷ്ടത്തിന് എടുക്കണന്ന്ണ്ടെങ്കിൽ അമ്മള് ഫ്രീയായിട്ട് പോണം എല്ലാർക്കുള്ളത് എടുത്തോ പിന്നീ മോനെ മോനെ കൊണ്ടാവാതെ പോയപ്പോ മോൻ
മോന് പിന്നെ ഞങ്ങക്ക് ഷോപ്പ് ഇണ്ട് ഇന്റെ ഷോ പ്പൊണ്ട് അളിയന് അപ്പൊ പിന്നെ ഓന്റെ സൈസ് അളിയന് പക്ക ആയിട്ട് അറിയാ അവിട്ന്നങ്ങനെ എടുത്ത് പോം ഞാന് സ്ഥിരായിട്ട് അവ്ട്ന്നന്നെ ഇട്ക്കല് ഓൻക്ക്ള്ളത്.
ബേബികളത് മാ
അല്ലല്ല അത് ജെൻസിന്റെ ഷോ പ്പാണ്. ജെൻസിൻ്റെയ്ല് കിഡ്‌സും കൂടി
ഏഹ് എത്നിക്ക് വെയറായിട്ട്ള്ളതാ അല്ലെങ്കില് കാഷ് നേ ഇപ്പങ്ങനെട് ട്രെൻഡി ആയിട്ട് ഓരോ ലൂസ് ഫിറ്റും അങ്ങനൊക്കേണല്ലോ ഏഹ് ഏഹ് അത് ഈ ഒരുമിച്ച് എല്ലതും കിട്ട്ണ കടേ കേറണലേ ഇന്നാ പിന്നെ ഒറ്റടിക്ക് എല്ലും എല്ലോരതും വാങ്ങിപ്പോരാ.
അപ്പൊ പിന്നെ അവിടെ പിന്നെ ഇതില്ല ലേഡീസ് ഇല്ല ജെന്റ്സ് ഓൺലിയാണ്.
ഉം
മോൻ്റെ അവിടെന്ന്ടുക്കും അത വല്ല അങ്ങനെ സെലക്ട് ചെയ്യും പിന്നെ എനക്കും മോൾക്കും പിന്നെ പറ ആഹ് ഞങ്ങള് ചെറിയന്നാക്ക് പിന്നെ ഞങ്ങള് നാട്ടിലുണ്ടാരുന്നില്ല പുറത്താര്ന്ന് ഹസ്ബൻഡ് അടുത്താരുന്നു അവിടെയിന്ന് വെക്കേഷനപ്പ അവിടെരുന്നു ഇപ്പൊ ഞങ്ങിപ്പോ കുറച്ചായിട്ട നാട്ടില
ഏഹ് ഏഹ് വെക്കേഷനൊക്കെ ആവോണ്ട് അടിപൊളിയാ
ഉം വെക്കേഷനൊക്കെ അടിപൊളിയായി നല്ല അടിപൊളിയേര്ന്നു അവിടത്തെ അവ ട്ത്തെ ഏ അല്ലല്ല ഞങ്ങക്ക് വിസയിണ്ട് അപ്പൊ വർഷ് പോയി ഇങ്ങളടെ ഇടക്കടെ പോയിട്ട് ഇങ്ങനെ പുതുക്കും
ഏ മോൾക്ക് ഇങ്ങനെ വെക്കേഷനായി എ ക്ലാസിലൊന്നും ചേർത്തില്ലേനി
പിന്നെ ഇ പിന്നെ ഞാൻ അവിടുന്ന് മറ്റേ ഇതെന്ത്ഈ ഓൺലൈൻ ആയിട്ടുണ്ടല്ലോ പി ഇങ്ങനെ അതില് ചേർത്തിനു ഇംഗ്ലീഷും മാത് ഉം പിന്നെ അതേപോലെ തന്നെ ഇത് പിന്നെപേ ഇംഗ്ലീഷും മാക്സും മലയാളം
അല്ല ഇങ്ങനെ മൂന്ന് കോംബോ ആട്ട് കിട്ടുവല്ലോ സെപ്പറേറ്റ് അല്ലേ
അപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് അഞ്ഞൂറ് കൊടുക്കണ എന്തിനാ അതിന് ആഹ് ഒരു മണിക്കൂർ ഒന്ന് ഒരു ക്ലാസ് അവിടെ ഒരു ക്ലാസ് പോവാതെ വെറുതെ റൂമിലിരിക്കല്ലേ അവിടെ
ആഹ് അപ്പ അങ്ങനെ ഒരു ഒഴുവുണ്ടാവൂലല്ലേ ഇ ഞാൻ എന്റെ മോനെ ചേർതീനി ട്ടോ ഇംഗ്ലീഷിന് മാത്രം ഇത് കണ്ടിട്ടും മൂന്നേനി എന്നിട്ട് അതന്നെ ആ രണ്ടണി ആവുമ്പോ കാത്ത് നിക്കണം പിന്നെ മൂന്ന് മണിവരെ ഓരടുത്ത് തന്നെ ഇരിക്കണ്ടേ
ആഹ് അല്ല അത് മോള് ഒറ്റക്ക് കൈകാര്യം ചെയ്യും മോളതൊ
എന്റെ മോൻ ഒന്നില്ല ഓന്റെ അടുത്ത് ഇരുന്നല്ലെങ്കി ഓൻ ഒറങ്ങും ഉം എന്താ ഒരാഴ്ച്ച ഞാൻ അങ്ങനെ മാറിനിന്നപ്പളേ ടീച്ചറിണ്ട് വിളിക്കണ് കോള് വരണ് മോൻ ഉറങ്ങീണന്ന് പറഞ്ഞാണ്ട്
ഇത് മോൾക്ക് പിന്നെ അങ്ങനൊന്നുമില്ല മോളെ കാര്യങ്ങളൊക്കെ പിന്നെ ഓളന്നെ
ഉം വലിയ മക്കളായ പിന്നെ കൊഴപ്പല്ല ഓല ഓല ഇഷ്ടത്തിന് വിടാലോ
അപ്പൊ ഉം
നിങ്ങൾ അങ്ങനെ എല്ലാകുറി ചേർത്തലുണ്ടാവൂലേ സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ ഉം അല്ലെങ്കി മ
വിടും വെക്കേഷനാവുമ്പളേ അല്ലാതെ നടക്കൂല
പിന്നെന്തൊക്കയ ചായക്കടി എന്തേലും ഉണ്ടാക്കലുണ്ടോ
ചായക്കടി മക്കളെ മുടി വെട്ടീട്ടില്ല
ആഹ് അതന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ എന്റെ മോന്റിം മോളിയൊക്കെ പറഞ്ഞേച്ചു ഹസ്‌ പർണയിച്ചു ഞാൻ പോയില്ലേനി നിന്നിട്ട് ഒന്നായിട്ട് വെട്ടി ചെറുതാക്കി കൊണ്ടുവന്നൺ അതൊരു സ്റ്റെൽ ആക്കിട്ട് ചെയ്യാന്ന് വിചാരിച്ച മു ഇത്രയും വളർ ത്തിയ്യതേനി മോന്റെതൊക്കെ
ങ്ങനെറിയോ മക്കളത് എങ്ങനെ ഹസ്ബൻഡ് അങ്ങേതെന്നെ വെട്ട പൊയ്ക്കഴിഞ്ഞാൽ കൊണ്ടെടക്കേണ്ടെ ഇയ്യൊന്ന് മുണ്ടാണ്ട പൊയ്ക്ക പറയും
ആ് അതന്നെ ഇതൊക്കിയാണ് ഞാൻ അങ്ങനെ ചെറിയര്ന്നാക്ക് കട്ട്‌ ചെയ്‌താണ്ട് പിന്നെ കട്ടയാതെ കൊണ്ടണ്ടട് നട് മോന്റെത്ട്ടോ അടി ലെങ്ത് വര സൈഡ് മാത്രം കട്ട് ചെയ്യാന് ഞാൻ പോകുമ്പോ തിരക്കിലിനി അതുകൊണ്ട് ഞാനൊത്ത് പറഞ്ഞതുല്ല അതുകൊണ്ട് ഫുള് ചെറുതാക്കി കൊണ്ടുവന്നൺ മുന്നില് മാത്രം ത്ര ലേസം വച്ച് മോൻന്നിട്ട് ഇവിടെ വന്ന് കരയാ കാരണം ഓ ഓ പറഞ്ഞില്ല ഓനറ്റത്തോളർന്നും പറ റഞ്ഞതുല്ല അങ്ങനെ മതീന്നുള്ളതെ
ഞാൻ പിന്നെ ഇവിടെ ബ്യൂട്ടി പാർലർണ്ട് ഇവിടെ അടുത്ത് അപ്പൊ ചെറിയ മോനല്ലേ അപ്പൊ ഓന്റതും അടുത്ത തന്നെ ആ ആ ഞാൻ മോന്റെതും തന്നെ ഓന് ഇരിക്കൂല ഭയ യങ്കര കരച്ചിലായ്ക്കാരം അപ്പഞ്ഞി ആണ്ങ്ങളെ അടുത്ത്ക്ക് പോണ്ടെ വിചാരിച്ചിട്ട് രണ്ട്
ആ ഇന്റെ മോന് ഒന്നരായി ടട്ടൊള്ളൂ ഓനിം ഞാൻ പറഞ്ഞയച്ചിനി ഓൻ നല്ല മുടി ഉള്ളിലാട്ടോ എന്നാ ഒന്ന് സൈഡ് കട്ട്‌ ചെയ്താമതി
ആ ഞാൻ അങ്ങനെ തന്നെ ഇൻക്ക് അങ്ങനെ സൈഡ് അടുത്തതൊന്നും ജസ് റ്റ് ഞാനാ മുടി വളർത്തേക്കണ് അപ്പൊ ഇഞ്ഞി അപ്പാച്ചി പോലെ നിക്കാൻ വേണ്ടി ജസ്റ്റ് ബാക്ക് ഒന്ന് മാത്ര ആഹ്
ആഹ് ചെ ചെരണ്ടിയാൽ നല്ല രസണ്ടായ്നി ഇന്ന കൊർച്ച്‌ ഫുള്ള് വരോയ്നിം ഇത് ഇള്ളൊക്കെ പറ്റെ റ്റെ കുഷ്ണി ആക്കി ഇനിയിപ്പ നാലെല്ലാത്തിനും ഇനി മുടി വെട്ടണ്ട ന്ന്ള്ള കോലത്തില് നിങ്ങള് ബ്യൂട്ടി പാർലറൊക്കെ പോവേണ്ടോ?
അങ്ങനെ അധികൊന്നും പോവില്ല പിന്നെ മക്കളെ കൊണ്ടോവും
ഉം ഉം ഫേഷ്യലൊന്നും ചെയ്യൂല്ല
ഇല്ല ഇടക്ക് ഇങ്ങനെ ഹസ്ബൻഡ് അടുത്തക്ക് പോണ സമയത്ത് എന്തെങ്കിലും ഫങ്ങ്ഷനൊക്കെ സമയത്ത് എപ്പഴേലും ഒക്കെ ചെയ്യും
ആ ഞാനും അങ്ങനെ അങ്ങനൊന്നും ചെയ്യല്ല ബ്യൂട്ടി പാർലർ അങ്ങനെ ഓരോ
ആ നമ്മ എനിക്ക് ഫേസിന് ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ളത എനിക്ക് ഫേഷ്യൽ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നണുന്നത് ഞാന് ഇമ്മടെ പാൽപ്പാട്ണ്ടല്ലോ അന്നെ പാല് പാല് കാച്ചി കഴിഞ്ഞാല് പടാ ഞൻ അതും കോക്കനെ കാപ്പി കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അത്യാവശ്യം അത് തന്നെ നല്ലൊരു വക്ക എനിക്ക് എന്തേലോരു ഫൺക്ഷൻ ഉണ്ട ഞാനത് ഇക്ക് തൈരി നിക്ക് മൊഖതത്ര തോന്ന്ന്നില്യാ
ആയിജ് ഓരോ സ്കിന്നിനും ഓരോ ഇതാണ് ഓയ്ലി സ്കിന്ന് എൻക്കു തൈ നിക്ക് ആകെ ആ റൈണത് അതാണ് ഞമ്മള് വീഡീയോലൊക്കെ കാണല് തൈരും മറ്റേ ആ കൊ കടലമാവിന്റെ ആ അങ്ങനെ കോഫി പൗഡർ വെച്ചിട്ടുള്ള ക പോലെ ചെറിയ അ ആൾ ക്കാര് കാണലിണ്ട് ഞാൻ ചെയ്യണത് ഞാന് ട്രൈ ചെയ്ത് നോക്
ആ പിന്നെ അത് പോലെ തന്നെ പല് പാടിയും കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും രക്തചന്ദനത്തിന്റെ പൊടിയും അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊഖത്തെ പാടുകളൊക്കെ ഞാന് ഏ ഡെലിവറി ടൈമില് അധി ആ ഫേസ്പാക്ക് തന്നെയാ യൂസ് ചെയ്തിരുന്നത്.
ഏ അപ്പ ഇത് പാൽപ്പട അയിനാത്തില് ഇണ്ടാവോ കൊറച്ചല്ലാ ഇണ്ടാവുള്ളൂ.
അത് മതി നമുക്ക് ഒരു സ്പൂൺ കിട്ടിയ മതില്ലേ ഞാൻ പിന്നെ ഒന്നര ഗ്ലാസ് പാല് ആ ഒന്നര ഗ്ലാസ്ന്റെ അടുത്ത് പാല് വാങ്ങിക്ക ദിവസം അപ്പ അത് അത്യാവശ്യം കിട്ടും.
മ് എപ്പോളും ചെയ്യലില്ല ഞാൻ പിന്നെ കെ ഇങ്ങനെ കുട്ടികളെ സ് സ്കിൻ ഒക്കെങ്ങനെ ഭയങ്കര ഇതായപ്പോ ഇങ്ങനെ ഈ ക്യാരറ്റിന്റെ എണ്ണ മ്മ ഇണ്ടാ
ആ അത് ഞാൻ ഇണ്ടാക്കൽണ്ട് മക്കൾക്ക് ഞാൻ അത് ഇപ്പഴും മഞ്ഞളെണ്ണ ഇണ്ടാക്കിട്ട ഞാൻ യൂസ് ചെയ്യല് പിന്നെ അത് ആ തേങ്ങാ പാല്
ആ ആ ആ ആ ഈ മഞ്ഞളെണ്ണ ആവുമ്പോളേ ൻ്റെ മക്കളൊക്കെ ഇങ്ങനെ നാ താകുമ്പോ ചുമര്മ്മല് അവിടെ ഇവിടെ ഒക്കാവും ഞാനിത് ക്യാരറ്റ് ഇണ്ടല്ലോ
ആ ക്യാരറ്റ്ഓയിലാച്ച അത്രക് ആവൂല
ആ അതാ ഉഇണ്ടാക്കല് അതാകുമ്പോ ഞാൻ ഇണ്ടാ ക്കേല്ല മ്മണ്ടാക്കി കൊണ്ടോന്നരും അതാ ഞാൻ തേചാ ഞാൻ ഫേസിലൊക്കെതേക്കുട്ടോ കൊറച്ചീച്ചൊക്കെ ആ അല്ല കാര്യാട്ടോ
ആ നല്ല സ്മെല്ലു ആണ് ക്യാരറ്റിന്റെ കൂടത്ത്ക്ക് വേണേച്ച ബീറ്റ്റൂട്ടും ആഡെയ്യാ
ആ ബീറ്റ്റൂട്ട് ഇടാല്ലേ
ആ ബീറ്റ്റൂട്ട് ഇടാം കുങ്കുമണ്ടല്ലോ നമ്മളെ പിന്നെ പിന്നെ പാലിലിട്ട് കുടി സാധനം അത് ആ കൂടെ വെക്ക നല്ല അടിപൊളി.
ഏ കുങ്കുമത്തിന്റെ ഇങ്ങനെ പറയണക്കെ ഇങ്ങനെ ചില അന്ന പ്രാവശ്യംന്റെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കുങ്കുമം കൊണ്ടുവന്ന അപ്പം അത് ഞങ്ങളെന്തോ ആയി ചെറിയൊരു പൂപ്പില അങ്ങനെ വന്നപ്പോ കഴികി ചെറങ്ങന്ന് വാഷെയ്താണ്ട് ചിക്കാ കൊണ്ടഴി ട്ടോ അയിൽ ഓന്നായിട്ട് തട്ടിമറിച്ച് അഹ് പ്രാക്കള് വന്നാണ്ട്. അപ്പോ ഞങ്ങളെ എന്തെയ് ഇതാ ഒന്നായിട്ട് എടുത്താണ്ട് ഒരു മിക്സ് ആക്കി വള്ളം പോലെ ആക്കിയിട്ട് പിന്നെ മേലെക്കാൻ എടുക്ക തന്തനി. അങ്ങനെ എന്താ പിന്നെ അന്ന് എന്തേലുമൊക്കെ എണ്ണ ഉണ്ടാക്കി വെച്ചാൽ മതി. അതി നിന്നപ്പോളും തേക്കേനില്ലേ. അന്ന് വേഗം യൂസ് ചെയ്ത് തീർത്ത് കാരണം ഇഞ്ഞൊന്നു നാസവുല്ലേ. നിങ്ങളീ പ്രഗ്നന്റ് ആയി ടൈമിലൊക്കെ ഇങ്ങനെത് വ്യൂസ്ഇണ്ടാക്കലുണ്ടോ
ആ ഞാൻ ആ ഞാൻ പ്രഗ്നൻസിടൈമിൽ പാല് ഞാൻ കുടി ഇല്ല കഴിച്ചിട്ടില്ല ഹോർലിക്സിലോ എന്തെങ്കിലും ഒക്കെ ഇട്ട് അങ്ങനെ കുടിക്കും
ചൊയൊന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ
അത്രക്കൊന്നുല്ല എല്ലാരും പറഞ്ഞണേക്ക അത് ഭയങ്ക ഫ്ലേവർ അ
ആ കൂടുതൽ ഇട്ടാല് പാലൊക്കെ നമ്മള് കൂടുതലിട്ടാല് നല്ല ചൊവ
ആ ഞാൻ രണ്ടല്ലി മൂന്നല്ലി അത്ര മാത്രേ യൂസ് ചെയ്യുള്ളു ആ അതെ പോലെ ബിരിയാണി വെക്കുമ്പോ ഞാൻ യൂസി ഇടും അങ്ങനെ ആ ബിരിയാണി ഇടലുണ്ട് പിന്നെ അതേപോലെ എന്തേലും ഡിസേർട്ട് എന്തെങ്കിലും ഉണ്ടാ കഴിച്ചിഞ സമയത്ത്
നിങ്ങളങ്ങനെ ഡിസേർട്ടൊക്കെ ഉണ്ടാക്കലുണ്ടൊ പുഡ്ഡിംഗ്ഒക്കെ ഇണ്ടാക്കോ ഹേ ഈ പുഡ്ഡിംഗ്ക്കേണങ്കിൽ മേഗോന്റെ പൾപ്പൊക്കെ വെച്ചി ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ പിരിയാണ് പാലെ
നിങ്ങള് മാങ്കോന്റെ പൾപ്പ് വെച്ചിട്ട് പിന്നെ ഇതാക്കുമ്പോ അതിന് അതിലിട്ട് തിളപ്പിക്കാണ്ടിരുന്നാ മതി
ആയി പിന്നെ എന്താ പാല് പാലില് നമ്മള് ചൈനഗ്രാസ് ഇടൂലോ
സെപ്പറേറ്റ് തെളപ്പിച്ചെടുത്താ മതി
ആ ആദ്യ സെപ്പറേറ്റ് തെളപ്പിക്കും ന്നിട്ട് പിന്നെ ആ ചൈനാഗ്രാസ് ഇതില് മിക്സ് ആക്കുമ്പോ തന്നെ പിരിയാണ്.
ഇപ്പം അങ്ങനെ പ്രശ്നൊന്നുല്ല ഞാൻ ക്യാരറ്റും
അത് ഇൻക്ക് തോന്ന്ണതെയ് ഞാനന്ന് പാലങ്ങനെ തളച്ചോന്ന്ണ് ചൈന ഗ്രാ
ആഹ് അങ്ങനെ ആയല്ലോ പാല് തെളപ്പിച്ച് മാറ്റി വെക്കണം.
ആ ന്നിട്ട് പിന്നെ അയിക്കൊക്കെ മിക്സ് ആക്കിയ മതി പിന്നെ വറ്റിച്ചൊന്നും വാണ്ട അപ്പൊ അത് കുറുകി കിട്ടോ? പാലൊന്ന് കുറുക്കണോ?
പാല് കുറുക്കാ നമ്മള് വെച്ചിട്ട് നമ്മള് വെള്ളൊഴിക്കാണ്ടെ പാല് നല്ലവണ്ണം തെളപ്പിച്ചടു അത്ക്ക് നമ്മള് പഞ്ചസാരയും ഈ മാങ്കോന്റെ പൾപ്പും ഒന്ന് ഒന്ന് തളച്ച് കഴിഞ്ഞിട്ട് നിർ ത്തീട്ട് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ആ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിക്ക് ചൈന ഗ്രാസ് ഒന്ന് അരിച്ച് ഒഴിച്ച്ങ്ങണ്ട് ഇതാക്കിയിട്ട് നമ്മള് ഒഴിച്ച് വെച്ചാ മതി
ന് ഇങ്ങനെ അളവുണ്ടോ ഇത്ര ഇത്ര ലിറ്റർ പാലിനെന്നുള്ളതൊ
ആ ഇണ്ട് ഇണ്ട് പിന്നെ ഒരു ലിറ്റർ അര ലിറ്റർ പാലിന് നമ്മക്ക് ഏകദേശം ഒര- പത്ത് ഗ്രാമിന്റെ പേക്കക്കാരം അത് മുഴുവനായിട്ട് വേണം